എന്താ മോളെ വിശേശം
ക്ക പോണ്
ഓ അങ്ങനെയാ സുഖം സമാധാനം ഇണ്ട് ഇപ്പോ
അപ്പൊ ഇനി സാധനണ്ടേ ആ സാധനം പോയപ്പോ ന നല്ലൊരു ഒരു സ
ആഹ് നീ പറഞ്ഞീര്ന്നില്ലേ ആ സാധനത്തിനെ കുറിച്ച്
ആടി എന്തൊരു ജീവിയാന്ന് വെച്ച് കഴിഞ്ഞാലേ എനിക്കറിയില്ല ഉം ഞാനെൻ്റെ ജീവിതത്തിലാദ്യായിട്ട ഇങ്ങനൊരു മനുഷ്യനെ കാണ്ണ് ഞാൻ ഇവടെ വന്നട്ടിപ്പോ ഒരു രണ്ട് കൊല്ലത്തിന്റടുത് ത്തായിട്ട്ണ്ടാവുട്ടാ നീയെന്താ പർ പറയാൻ വന്നേ കേട്ടില്ല
അല്ല എൻ്റെ എനിക്കും ഇങ്ങനെയൊരു ആളറിയാ ഇങ്ങനെയൊരു ജീവീനെ
ഏ ആ ജീവീനെ പറ്റി പറയ് കേക്കട്ടെ
ആ ജീവീന്നെന്ത്ന്ന് വെച്ച നമ്മടെടുത് തുവരെനിക്കിങ്ങനെ നന്നായി സംസാരിച്ചിട്ട് പേര്.. നമ്മളറിയാണ്ട് ബാക്കിക്കൂടെ ഓരോന്നും സംസാരിക്ക്യാ ആദ്യായിട്ടെനിക്ക് ഇങ്ങനെത്തൊരു എക്സ്പീരിയൻസ് ഇണ്ടാവുന്നേ ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല
രിക്കണ പോലെല്ല മോളെ ആരും പറയും ചെരിക്കേ അങ്ങനത്തെ ആൾക് കാരോട് നീ ഒരു കാര്യം വന്ന് പറഞ്ഞാ അവര നീ അപ്പൊ അത് നിന്റെ ലൈഫില് നടന്ന ഏതെങ്കിലൊരു ഇമ്പോർട്ടൻ്റായ കാര്യല്ലെ നിനക്ക് നല്ല നിനക്ക് നല്ല കാര്യം സംഭവിച്ചപ്പ നീ നമ്മള് നല്ല കാര്യം സംഭവിച്ച നമ്മള് നമ്മള ഫ്രണ്ട് നോട് പോയി പറയൂല്ലോ എടീ ഇങ്ങനെ ഇണ്ടായെടീന്ന് നമ്മള് പറയൂലോ നമ്മക്ക് ക്ലോസായ ആൾക്കാരോട് പറല്ലേ അപ്പ നീ അത് പോയി പറഞ്ഞവര് നിൻ്റ മു അല്ലേ നിൻ്റമ്മായിടെ അവര് ഹാഡവര് ഹാപ്പിയാണെന്നറിയിക്കാൻ വേണ്ടി അ നിന്നോട് നല്ലതില് പറയും എന്നിട്ട് അവരെന്താ ചെയ്യ അപ്പറത്തേക്ക് മാറി ന്നട്ട് ഒരാളോട് പറയും ഇവരിങ്ങനൊക്കെയാണ് അല്ലെങ്കി അതായത് നീ ഇപ്പം പറഞ്ഞ കാര്യണ്ടാവൂല്ലോ ഇപ്പ നീയെന്ത് കാര്യാണോ നീയ് ഹാപ്പിയായിട്ട് പോയി പറഞ്ഞ അതിന് അതിന്റെ നെഗറ്റീവ് വേർഷനായിട്ട് ബാക്കിള്ളോരോട് പോയി പറയും പഷേ നീ അറിയുലാ
അതന്നെ ന ഇപ്പൊ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞ എങ്ങനാ ണ് നമുക്ക് തെറ്റായി തോന്നണെങ്കി അത് അല്ലെങ്കി അവ അവർക്ക് തോന്നുന്നത് നമ്മടെ മുഖ ത്തു നോക്കി പറയണം അതാണ് ഫ്രണ്ട്ഷിപ്പ് അല്ലാണ്ട് ഓരോന്ന് നമ്മടെടുത്ത് നല്ല രീതിക്ക് ഏഹ് പറഞ്ഞിട്ട് മറ്റുള്ളവന്റെടുത്ത് വേറെ രീതിക്ക് പ പറയണതല്ല ഫ്രണ്ട്ഷിപ്പ്
അതെ
മനസ്സിലാവ്ന്ന്ണ്ടോ
മനസ്സിലാവൂന്നൊണ്ട്
ഇത്ര ഈ കാലഘട്ടായിട്ട് ഇങ്ങനെ മാറിട്ടി ചില ആൾക്കാര് കൊറയണം ഉണ്ട് ഇങ്ങനെ
ട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനത്തെ അതോ നിനക്ക്റിയില്ല
ഉം മനുഷ്യനല്ലേ എ ല്ലാം മാറും.
ഈ കാലഘട്ടത്തിലാണ് ഇങ്ങനത്തെ വ്യക്തികൾ അധികം ഉള്ളത് ഞാൻ പറയാനക്കെ.
ആഹഹ് എന്റെ അറിവിലും ഇതന്നെ എനി ക്ക് കുഞ്ഞൊന്നും ഉണ്ടായില്ല അവ ത്ത അനുഭവാ
നമ്മള എവിടെ പോയാലും കൂട്ടത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു മനുഷ്യന്മാർ ഉണ്ടാവും. ആഹ് അതിപ്പോ നീ സ്കൂളിൽ പഠിക്കുകയാണെങ്കിലും അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് റ്റു പഠിക്കയാണെങ്കിലും അത് കഴിഞ്ഞു ഡിഗ്രി കോഴ്സുകൾ നീ ചെയ്യുകണെങ്കിലും ജോലിക്ക് പോവാണെങ്കിലും നീ കല്യാണം കൈച്ചു പോവാണെങ്കിലും നീ എവിടെ പോയാലും അവിടെ ഉണ്ടാവും ഇങ്ങനത്തെ മൻസമ്മാര്
അത് ശരിയാണ് പക്ഷേ നം നമ്മുക്കില്ലേ ഇങ്ങനെ ഇണ്ടാവാണ്ട് ഉണ്ടാവുമ്പോ ഒര് ഇതുണ്ടല്ലോ അ സഹിക്കാൻ പറ്റൂല്ല എനിക്ക് ഇത് വരെ പ്പൂല താ അതുകൊണ്ടാ
നമ്മളെല്ലാ എക്സ്പെക്ട് ചെയ്യണം ഇങ്ങനെയൊക്കെ സംഭവി എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്താ നമുക്കൊരു പ്രശ്നുല്ല പക്ഷെ നമ്മള് വിചാരിക്കാത്ത ആളുകളിൽ നിന്നും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങള് പറയുമ്പോഴാണ് നമക്ക് അതൊരു ടെൻഷനായിട്ട് വര്ണത് മനസ്സിലായാ അതായത് നമ്മള് ചിന്തിക്കണം നമ്മളെ വീട് വി അല്ലെങ്കിൽ നമ്മക്കൊരു കു എനിക്കൊക്കെന്ന് പറയുമ്പം ഒരു കുഞ്ഞ് സർക്ക്ളൊള്ളൂ എന്നാ ഇത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇനിക്ക്ണ്ടല്ലോ ഇനിക്ക് ഫ്രണ്ട്സ്ന്ന് പറയുമ്പം ഞാൻ എല്ലാരും ഒരു ഗ്യാ ച്ചിനെ അല്ലെങ്കിൽ ഒരു അഞ്ച് പേ അഞ്ചു പേരാണ് വേ ഒന്നും ഒരിക്കലും ണ്ടാവൂല നാല് പേരൊന്നും ഉണ്ടാവു എനിക്ക് നാലഞ്ച് പേരുള്ള ഗ്യാങ്ങൊന്നും എനി ഇണ്ടാവുല എനിക്ക്ണ്ടാവാ പറഞ്ഞാൽ എനിക്കൊരു ഒന്നോ രണ്ടോ പേരുണ്ടാവുള്ളോ പക്ഷെ ആ ഒന്നോ രണ്ടോ പീട അത്രം പൊറപ്പെട്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും നമുക്കിട്ട് പണി തരില്ല അല്ലെങ്കിൽ ഏതൊരു സി റ്റ്യേഷൻലും നമ്മടെ കൂടെ നിക്കുന്നു അത്ര ഒറ പ്പുള്ള ആൾക്കാരെ മാത്രേ ഞാൻ നിക്കുള്ളൂ ഇപ്പൊ എന്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടന്റ് ആയൊരു നല്ലൊരു കാര്യം നടന്നാ ഞാനെല്ലാരോടും പോയിട്ട് അതായത് എനിക്കങ്ങനെ സ് സർക്കള് ഇല്ല വലിയൊരു സർക്കിള് ഇല്ല ഇണ്ടാവും ഇപ്പൊ നമ്മൾ ഓരോ ക്ലാസ്സില് പഠിക്കുമ്പോ പത്തിൽ പഠിക്കുമ്പോ ഇണ്ടായിന്ന് പ്ലസ്റ്റൂല് പഠിക്കുമ്പോ ഇണ്ടായിന്ന് ഇപ്പൊ കോളേജിൽ വ പ്പണ്ടായി ആ ഒരു സർക്കിളില് ഒര് ഒന്നോ രണ്ടോ ആൾക്കാരായിട്ട് ഞാൻ അത്രേയും ക്ലോസ് ആവുള്ളൂ
ആ പക്ഷെ നിനിക്ക് ഫസ്റ്റൊട്ടേ അങ്ങനെയായി പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ല എന്റെ സർക്ക്ൾന്ന് പറഞ്ഞ് വെച്ചാ
ഫസ്റ്റ് തൊട്ടേ അങ്ങനെ ആയിരുന്നൊയ്ച്ച്കഴിഞ്ഞാല് പത്ത് വരെ എനിക്കൊരു കൊഴപ്പും ഉണ്ടായിരുന്നില്ല സേഫ് ആയിട്ട് പോയിരുന്ന പ്ലസ് വണിലും എനിക്ക് കൊഴ ണ്ടായിരുന്നില്ല പ്ലസ് ടു ലാസ്റ് വെച്ചിട്ട് ഞാനരു ട്യൂഷൻ സെന്ററിില് പോയിട്ട് അവിടെ അതെന്റെ പ്രശ്നല്ലത് അതെന്താ വെച്ചു കഴിഞ്ഞാല് ഈ നിറം മാറണ ചിലവരില്ലേ എനിക്ക് തീരെ ഇഷ്ടല്ലാത്ത ത്തൊരു സാരിയാണ് വേറൊരാളെ കിട്ടുമ്പോ മറ്റാളെ ഉപേക്ഷിച്ചു പോണ സ്വഭാവം പിന്നെ ഞാനും നീയും കൂടി രണ്ടാമത്തായിരിക്കും പെട്ടെന്ന് എന്റെ ലൈഫിക്ക് വേറേ ഒരാൾ വന്നു അപ്പൊ ഞാൻ നിന്റെ മൈൻഡ്ആക്കാണ്ട് അളടുത്ത് പോയി കഴിഞ്ഞാല് അത്ര നമ്മൾ എന്റെ കൂടെ നിന്ന് ഞാനാരായി
അതുശരിയ അങ്ങനെയുള്ളത് നല്ല വിഷമം
നമ്മൾ ഒഴിവാക്കണം അപ്പൊ പ്ലസ് വണില് എന്ത്‌ കൂടെ വന്ന്‌ നിന്നൊരു കുട്ടി പ്ലസ് റ്റ വേറൊരു കുട്ടി വന്നപ്പോ അവൾ അവളടുത്തേക്ക് പോയി അപ്പൊ ഞാൻ എന്താ വെച്ചുന്ന്‌ കഴിഞ്ഞാൽ ഞാൻ ഒഴിവാക്കി രാ ഞാൻ എന്റെ ലൈഫിൽന്ന് ഒഴിവാക്കി അത് അത്ര വലിയ ഫ്രണ്ട് ആണെങ്കിൽ കൂടി ഇങ്ങനത്തെ കാര്യം ചെയ്താൽ ഞാൻ ഒഴിവാക്കും കാരണം നന്മ ഇല്ലാത്ത സ്വഭാവം ആണ് ആൾടെ കയ്യിൽ
ആഹ് അതെ ഇങ്ങനെ ഇങ്ങോട്ട് എങ്ങനെയാണോ നമ്മ നമ്മൾ അങ്ങോട്ട്
ആഹ് അതെ എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാര് എന്റെ ലൈഫിൽ എനിക്ക് വേണ്ട അപ്പൊ ഞാനത് ഒഴിവാക്കും അപ്പൊ ഒഴിവാക്കിയപ്പോ എനിക്കാ പെട്ടെന്ന് പ്രസക്തി എനിക്ക് കുറച്ചു കൂടി ആയില്ല കാരണം ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു പ്ലസ് കണ്ണില് ഉം നമ്മള് പറയാ നമ്മൾ സയാമിസ് ഇരട്ട നടക്കം പറഞ്ഞു നടക്കാ കുട്ടികള് നമ്മള് ഒരുമിച്ച് ഫുടഡ് കഴിക്ക എല്ലാം ഒരുമിച്ച് നമ്മ വീട്ടിലൊക്കെ അപ്പൊ അത്രയും ഫ്രണ്ടായിരുന്നു ആഹ് ഒരു തിക് ഫ്രണ്ട് പ്ലസ് ടുൽ എത്തിയപ്പോ വേറൊരു കുട്ടി വന്നപ്പോ ആഹ് വേറെ കുട്ടറേ കൂടെ പോയി ആഹ് ഒരാളെ ഇനി ഒരു ഫ്രണ്ട് ആായിട്ട് തുടർ ന്ന് കഴിഞ്ഞ്കഴിഞ്ഞാലും വേറരു കുട്ടി വരുമ്പോ അവള് പോവില്ലന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ ആഹ്, അപ്പൊ ഞാനും വിചാരിച്ചു ഇങ്ങനെ, ഇങ്ങനെ ഒരാള് എന്റെ ലൈഫില് വേണ്ട ഒഴിവാ
ഉള്ളവന് വെറുതെ എന്തിനാ
ആണോ കൂടെ നിക്കണ ഒരാള് മതി ഒരാള് മതിയല്ലേ ഇപ്പൊ ഒരാള് ഇല്ലെങ്കിലും കൊഴ നമുക്ക് ജീവിക്ക നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഒറ്റക്ക് ജീവി ഒരു നോർമലി ഒരു മനുഷ്യന് ഒരു ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം ജീവിക്കാൻ ആഹ് അതല്ല നമ്മക്ക് ഒരോ, ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനെ ഡിപ്പെന്റ് ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റൂല പക്ഷ് എന്ന് കരുതി ഏഹ് നമ്മള ആവശ്യങ്ങൾ നമുക്കും കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ അവർക്കും കുഞ്ഞു പുതിയ ആവശ്യങ്ങൾ ഉണ്ടാവും അതിന് വേണ്ടി നമ്മള് അല്ലാണ്ട് അവരെ ഇട്ടിട്ട് ക്ലോസ് ആവണം എന്ന് അല്ലെങ്കി ക്ലോസായിട്ട് എല്ലാം പറയാഞ്ഞു വേണന്നൊന്നും ഒരു നിർബന്ധോം ഇല്ല നമുക്ക് ഇപ്പ നമുക്ക്ഞ ഒരു കാര്യം പറയായും ഇന്നത്തെ കാലത്ത് ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ രണ്ടാൾക്കാരന്ന് പറയുമ്പോ ഉപ്പ അമ്മ
അതെ അമ്മയും അച്ഛനും അല്ലാണ്ട് പിന്നെ ആരെയ നമ്മള്-
അവരെ അവരല്ലാതെ മാ- ഉള്ളവരെ അവരല്ലാതെ ബാക്കിയുള്ളവർ ആരാണെങ്കിലും- നമുക്ക് പറയാൻ പറ്റില്ല എവിടുന്നാ എങ്ങനെയാ ഒന്ന് പണി കിട്ടാന്ന് പറയാൻ ബാക്കിയുള്ളവർക്- ഇപ്പൊ ആരാണെങ്കിലും അവര് ചെലപ്പോ- ഇപ്പൊ നമ്മള് നാശം ആഗ്രഹിക്കണവായിരിക്കും ഗം അല്ലെ നമ്മള് നന്നാവവണ്ടന്ന് വിചാരിച്ചിട്ടില്ല അതെ പറയാൻ പറ്റില്ല ഇവിടുന്ന് ഇന്നത്തെ കാലത്ത്-
േ ബാഗി കൊടുക്കത്തുന്നവരരിക്കും
ആ ഇന്നത്തെ കാലത്തെ സഹോദരങ്ങളെ പോലും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ നൂറ് ശതമാനം വിശ്വ
അതെ ലാസ്റ്റ് വരെ അവരെ ഇണ്ടാക
ആ അതായത് അവരുടെ കാലശേഷം അല്ലെ നമ്മളുടെ കാല നമ്മള് മരിക്കണവരല്ലേ അവര് മരി ക്കണ വരെ അവരത്രയും സിൻസിയർ ആയിട്ട് നമ്മെളെ കൂടെ ഇ ണ്ടാവും
ഉം
എന്തന്നെയാലും ഉപ്പക്ക്തായാലും ഒരു ഉമ്മാക്ക് ഒരിക്കലും നമ്മളെതാക്കാൻ പറ്റൂല. ആ ഒരു ഉമ്മടെ വൈറ്റിന്ന് വന്നൊരു കു ട്ടിനെ പക്ഷെ ഇന്നത്തെ കാലത്ത് അതും നടക്കാണെണ്ടാട്ടാ അമ്മമാരെ കുട്ടികളൊക്കെ കൊന്ന പ്പ അതും നടക്കാണെണ്ട് പക്ഷ എന്നാലും നമ്മളെ ഉമ്മമാര്ക്കൊന്നും പറ്റൂല. അ അയിന് പറ്റൂല. അത് ഇത്രയും കഷ്ടപ്പെട്ട് ഒമ്പത് മാസംമായി പ്പെട്ടു നടന്ന പ്രസവിച്ച കുട്ടിനെ ഇപ്പൊ നമ്മള് ഉമ്മമാര് നമ്മളെ ചീത്ത പറയും- പക്ഷെ വേറൊരാൾ ചീത്ത പറയാണെ സമ്മയി ക്കൂല്ല-
അതെ സ്വന്തം മക്കളല്ലേ?
എന്റെ ഉമ്മ ഇന്നെ ക എന്നെ പണ്ട്ട്ട് പണ്ട് ഒരു ടൈമില് നല്ല മെലിഞ്ഞിട്ട് നടക്കണ ടൈം ണ്ടായിരുന്നു എന്റെ ഉമ്മന്നെ കളിയാക്കും- ഉമ്മക്ക്റിയാം ഉമ്മ കളിയാക്കണത് ഉമ്മ കളിയ ഉമ്മ ചെറുപ്പ പണ്ട് എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവണ്ടായി- ഇപ്പൊ നമ്മള് ഹീഗോ ഹെർട്ട്യാന്ന് പറയും- ഇപ്പൊ പക്ഷെ അന്നയ് ണ്ണേത് വാശിയാന്നാ അപ്പൊ എന്നോട് ഒരാള് ഒരു കാര്യം പറ പറ്റില്ലന്ന് പറഞ്ഞാ പണ്ട് ഞാനത് പറ്റിച്ച് കാണിക്കുന്നൊരു സ്വഭാവം ഒണ്ടാ അപ്പൊ പണ്ട് ഞാന് ആ അത് ഒരാള് പറയും നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാ ഞാൻ അത് അത് അപ്പൊ ഇന്റെ ഇപ്പോഴത്തെ ഭാഷേല് പറയണ ഇന്റെ ഇ ഗോഹർട്ടായിട്ട് ഞാന് ആ എന്നെ കൊണ്ട് പറ്റുന്നുള്ള രീതിയിലത് കാണിച്ചൊടുക്കും- അപ്പ പണ്ട്- ഞാന് ഇന്നോട് ഇതുപോലെ മ്മ ക്കറിയാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചെയ്യുന്നുള്ളത് ഉമ്മാക്ക് അറിയാം അപ്പ ഇന്നൊരു മോട്ടില്ല ഉമ്മ വന്നിട്ട് നോർമലി നീ ഫുഡ് കഴിക്കുമോളെന്ന് പറയണെകാളും എളുപ്പാണ് നീ തടില്ലാ നീ മെലിഞ്ഞിട്ടാന്ന് പറഞ്ഞ് കളിയാ പിന്നാ ഞാ ഫുഡ് കഴിക്കണത്. അപ്പൊ അങ്ങനെ പറഞ്ഞാ നന്നായി ഫുഡ് കയിക്കും അപ്പൊ ഇന്റെന്നെ ഇനിക്ക് വാ ശിപിടിപ്പിക്കൻ വേണ്ടിട്ട് ഉമ്മാനെ കടക്ക്പറയും ഇതേ സെയിം ഡയലോഗ് പുറത്തുന്നൊരാള് പറഞ്ഞമ്മാക്ക് ദേഷ്യം പിടിക്കും
അയ് ശരിയാ സ്വന്തം മക്കളെ പറയുന്നത് ഉമ്മ പറഞ്ഞാലും തല്ലേ
പറഞ്ഞാലും കുഴപ്പല്ല പിന്നെ ഉമ്മ പറയണെന് ഒരു കാരണൊണ്ട് ഞാൻ ഫുഡ് കഴിക്കണില്ല താ ഞാൻ തീരെ കഴിക്കാത്തൊണ്ടാണ് തടി കൊറയണെ
അതെ ന്റെ നല്ലതിനുവേണ്ടി പറയുന്നേ
ആടി എടിയെ എനിക്കൊന്ന് വാഷ്റൂമിൽ പോണം ഞാനേ വിളിക്കാട്ടാ.
ആ ശരി ശരി അ വാഷ്